ഹലോ
ആഹ് കേൾക്ക്ണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് എന്തൊക്കെ വർത്താനം
ഒക്കെ നല്ലെ ഓഹ് ഭക്ഷണം കഴിച്ച്
കെ കെടക്കാനായിണ്ടാവുലെ?
ഏഹ് ആഹ് ഇല്ലില്ല കെട്ക്കാനായിട്ടൊന്നുല്ല്യ കെട്ക കൊർച്ചുടിയൊക്കെ ടൈമയ്യും ചെർതിനെ ഒർക്കിയാട്ട്ങ്ങനെ ഇര്ക്കേനി
ഏഹ് ചെറുത് ന് എത്രെയായി?
ഓൻക്ക് എട്ട് മാസം
ഏഹ് ഒറങ്ങിയൊന്നിട്ടാള്?
ആഹ് ഒറങ്ങി
ഏഹ്
ആഹ് ഓ എട്ക്ക്ങ്ങ്നെ എണീക്കും പിന്നിം ഒറങ്ങും അങ്ങനെ
ഏഹേ ഭക്ഷണൊക്കെ കഴിച്ചോ ആഹ് ഞമ്മള് വെടെല്ലാരും കെട്ന്നു ആഹ്
നേര്ത്തെ കഴ്
എ ആഹ് നേര്ത്തെ കൈകല്ണ്ട് നേര്ത്തെ കഴിച്ച് കെടക്കും ഇപ്പൊങ്ങനെ കൊറ്ച്ചൂസായിട്ട് ഇങ്ങനെ ഓരോ നേരം വെയ്കും ഞാ ഇത്താത്തന്റെ വീട്ടിലാള്ളെത് അപ്പൊ ഇവിടന്ന് ഇങ്ങനെ നേരം വൈകും കുട്ടികളൊക്കെ ഉറങ്ങി കിട്ടാനൊക്കെ അപ്പൊ ഇഞ്ഞിങ്ങനെ ഫോണാവിടെക്കും ഞാൻ വീട്ടിലാവുമ്പോ ഞാൻ നേരത്തെ കിടക്കും ഒമ്പത് മണിയൊക്കെ ആകുമ്പത്തേ എല്ലാ പണിയും കഴിയും ചോറയ്പ്പൊക്കെ കഴിഞ്ഞ് കിട കണ്ടേ പറയാമോ പിന്നെ ഇശാസ്കാരം കഴിഞ്ഞിട്ടങ്ങനെ കെടന്ന് ഒറങ്ങും
ആഹ് അയ്ശരി അപ്പൊ മക്കളോ
ന്ക്ക് മക്കളില്ല
ഏഹ് ഇല്ലല്ലേ
ഇല്ല
ആഹ്
ഉം
ഓലിണ്ടങ്കി അവര് സ്കൂളന്താവുമ്പോ എവ്ടിം പോവാനും കഴിയൂല അങ്ങനെ
ഇല്ല എവ്ടിം പോവാനാവൂല ഇങ്ങക്ക് എത്ര ആളാണ് മൂന്നാൾ ആഹ്
ഒരാൾ ഒമ്പതില് ഒരാള് മൂന്നില്
ഏഹ് ഏഹ് ഹസ്ബന്റങ്ങനെ നാട്ടിതന്നെ അല്ലെങ്കിൽ
ആഹ് നാട്ടില കല്ലുംവണ്ടി പോവല
ആഹ് മഴണ്ടോ അവ്ടാ
മഴപ്പ ഇന്ന് വല്യ മഴ ഇല്ല പക്ഷെ രാവിലെ നല്ലൊരു മഴ പെയ്തി പിന്നെ വല്യ മഴയൊന്നുല്ല ഇനിയിപ്പോ രാത്രി എങ്ങനെയന്നറില്ല ഇന്നലൊക്കെ രാത്രി നല്ല മഴ
ആണോ
ഉം ഇവിടെ രാത്രി നല്ലോണം പെയ്യും ആണ്ട് പെരുംമഴയാണ് പെരുംമയ ഇന്നലക്കെ നല്ല ഒരമ്പി പെയ്യന അങ്ങനെ കേക്കണ്ട് രാത്രി
ഏഹ് അങ്ങനെ പെയ്യുമ്പോ പേടിയാവും ചെയ്യുല്ലേ ചെറിയ മയ നിക്കണേ നല്ല തണുപ്പില് കെടന്നുറങ്ങാൻ സുഖാട്ടോ നല്ല മയൊക്കെ പെയ്യുമ്പോ പേടിയാവും ചെയ്യും രാത്രിയൊക്കെ
മാ കാറ്റടിച്ചാലൊക്കെയാണ് പേടി
ആഹ് അതെ നല്ല മയെം കാറ്റൊക്കെ ഉണ്ടാവകുമ്പോ പേടിയാവേം ചെയ്യുവല്ലോ
ആഹ് അതന്നെ
ഉം
ഇവിടെന്നെ വീടു ആദ്യൊക്കെ തെങ്ങൊക്കെ ഉണ്ടായിനി ഇപ്പം അതൊ അതൊക്കെ മുറിച് ച്ച് ഇതാക്കിനെ കൊണ്ട് അത്ര പേടില്ല കാറ്റടിച്ചാലും
ആഹ് ആഹ്
അല്ല നമ്മളക്ക മ മലഭാഗത്ത കാറ്റും മഴയും കൂടിയാ പേടിയാ ആവു ഊരുൾള് പൊട്ടി പോരുവോന്നക്കല്ലേ
ആഹ് പേടിയന്നെ ഉം
ഇങ്ങനെ രാത്രി ഉറങ്ങിയപ്പല്ലേ കഴിഞ്ഞ വയ്നാട് കഴിഞ്ഞ കൊല്ലം പൊട്ടി പോന്നേ
ഏഹ്
ഇങ്ങനെ രാത്രി ഉറങ്ങിയപ്പോണല്ല മറ്റേ ചൂരൽമലേല് ക്കെ ഉരുൾപൊട്ടല് ഉണ്ടായത് കയിഞ്ഞ മയക്കെ
അതെ ആഹ് പിന്ന വേറെ എന്തൊക്കെയാ വർത്താനം
ഓലൊക്കെ ചോറ്ന്നി സ്കൂൾത്തൊക്കെ എഴുതാനുണ്ടായിന് കുറേ എഴുതാനുണ്ടായിനി അപ്പൊ അതൊക്കെ എഴുതിയിരുന്നകാട്ടി ഇങ്ങനെ ഇപ്പം അങ്ങട്ട് പോയി കെടന്നെണ്
ഏഹ് ഉറങ്ങാനൊക്കെ നേരം വൈകുവാരിക്കൂലേ
ണ്ട് ഓല് സ്കൂളിലൊക്കെ എഴുതാണ്ടെങ്കിലൊക്കെ നേരം വെക്കും പിന്നെ കൊറച്ച് നേരം ഫോണണ്ട് തീർക്കും എഴ്ത്തും വായനേം കഴിഞ്ഞാ കൊറച്ചു നേരം ഒന്ന് മൊബൈല് കിട്ടണം കാണാന്
ആഹ് അപ്പഴേ ഞാൻ ഒന്ന് ഫോണ് കുറച്ച് നേരം നോക്കിയാ സമാധാനം ഉണ്ടാവിലല്ലേ ആഹ്
ആഹ് സ് പിന്നെ കളിയാ എന്നും ഇപ്പോ കളിയുള്ളെല്ലേ അപ്പൊ ഇഞ്ഞിപ്പോ കഴിഞ്ഞിട്ടൊക്കെ അത് കെടുക്കുള്ളൂ
ഏഹ് കൊറെ സമയാകൂലേ
ആഹ് കൊറേ സമയാവും
ഏഹ്
ഞാൻ പിന്ന ഒറങ്ങി പോകും ഒലാകീട്ട് ഒറങ്ങല്
ഏഹ്
ഓൽക്ക് അയ്ല് കാണാന ഇഷ്ട സമാധാനം കിട്
അതന്നെ അതന്നെ ഇപ്പോ ഓല് ഉം രാത്രി ഒയ്ഞ്ഞ് കളീം കണ്ട് കുത്തിരിക്കുന്നല്ലേ
ആഹ് അല്ലെ
ഉം ഇനിക്ക് പ്രാന്ത്‌പിടിക്കും അങ്ങനത്തെക്ക കേക്കുന്നന്നെ ഇഷ്ടല്ല
ഇസ്തയില്യ നമ്മളിപ്പോ മറ്റേ എന്തേലും ഒരു റീൽസോ ഒരു കോമഡി തൊട്ട് കാണ്‌കാന്നല്ലാതെ ഞാൻ കൂടുതലും ഫുഡ് ഉണ്ടാക്കണ കാണല്
ആഹ് ഞാനും അങ്ങനെ തന്നെ എനിക്കും അതന്നെ ഇഷ്ടം ഞാനും അങ്ങനത്തൊക്കെ കാണുള്ളൂ അല്ലാതെ ഇങ്ങനെ കളി അതൊന്ന എനിക്ക് ഇഷ് ടല്ല ഞാനത് നോക്കാനേ പോക്കില്ല
ഞാന് ഇങ്ങനെ ഈ ഓ അല്ലെ ഇല്ലേ നമ്മളുണ്ടല്ലോ ഞാൻ എന്തെങ്കിലുംഈ മുടി കൊഴിച്ചിലിന്നുള്ളത് അതേപോലെ ഈ ഫുഡ് ഉണ്ടാക് ക്കണത് അങ്ങനെന്തെങ്കിലൊക്കെ നോക്കണ്ട നോക്ക്
ഞാൻ ഫുഡിന്റെ ബ്ലോഗന്നെ കാണലുള്ളൂ റെസിപ്പികളൊക്കെ ഇങ്ങനെ കുപ് പിന്നെ എന്ന് തൊട്ടാ അങ്ങനത്തൊക്കെ കണ്ടാ ഇങ്ങനെ എടുത്തു നോക്കി കുത്തിരിക്കും അല്ലാണ്ട് വേറൊന്നും അങ്ങനെട്ക്കലില്ല. പിന്നെങ്ങനെച്ച പാട്ടുകളൊക്കെ കാണും കേൾക്കും. പാട്ടുകളൊക്കെ ഇഷ്ട നല്ല രസല്ല പാട്ടുകളൊക്കെ കേട്ടാങ്ങനെ കേട്ടുത്തിരിക്കും. എല്ലാണ്ടങ്ങനൊന്നും എട് ന്നുല്ല പിന്നെന്താണ്?
പിന്നെന്താ ന്നിട്ടിന്നെ ചോറയ്ച്ചോ എന്ത എന്തയ്ന് കറി
ഇന്ന് ഞങ്ങള് പൊറ്ത്ത് പോയിട്ട് വന്നതായിരുന്നു അപ്പൊ പൊറ്ത്തുന്ന് ഫുഡ് വാങ്ങി വരുമ്പള്.
വന്നിട്ട് ഇണ്ടാക്കാനെന്നില്ല പാസ് ല് വാങ്ങി അപ്പൊ അതന്നെ കഴിച്ചുങ്ങള് രാത്രി വേറൊന്നും ഉണ്ടാക്കീല്ല. ഉഹ്
തുന്നൈനോലെ അ് ചപ്പാത്തി വേറെന്തെങ്കിലോ?
അല്ല ഞങ്ങൾ മന്തിായയ്രുന്നു വാങ്ങിരുന്നേ.
ആഹ്
അപ്പൊ ആ അപ്പം വരും ബാക്കി പാർസൽ ഇങ്ങോട്ടെടുത്തതായിരുന്നു നമ്മള് അപ്പം ഇവിടുന്ന് ബാക്കി രാത്രി പ്പ കഴിക്കോർക്ക്
കുട്ടികളൊക്കെ കെട്ന്നു, എല്ലാരും കെട്ന്നു നിപ്പൊ ഞാനാ ഉള്ളു. ഞാൻ പിന്നങ്ങനെ വെറുതെ ഒന്ന് ഫോൺ ചെയ്യാലോ വിചാരിച്ചിട്ടങ്ങനെ ചെയ്തതാ.
ഇങ്ങട്ട് വിരുന്ന് വന്നേക്കൂലേ താത്തൻ്റടുത്ത്ക്ക്?
എന്ത്? ആ താത്തന്റെ അടുത്ത്ക്ക് വിരുന്ന് വന്നതാണ് വിരുന്ന് വന്നതാണ്.
അങ്ങനെ പോവുമ്പോ രസാ ഞങ്ങൾ ഇപൊന്നലെ ഇന്റെ വീട്ടിലൊക്കെ പോയി പോന്നു.
ഏഹ് ഞാപിന്നങ്ങനെ വന്നു താ വിൾച്ചപ്പം ഇവിടെ ഒറ്റക്കേറ്റാതള്ള് അപ്പൊങ്ങനെ വിളിച്ചപ്പോ വന്നതാമ്മ.
ഇവടില്ലേക്കും
നാട്ടിലെന്നെയാണ് പശെ ആഴ്ച്ചേല വരത്തുള്ളൂ. നിന്ന് വ കൊർച്ച് വണ്ടീലൊന്നല്ല ദെർസിൽ പഠിപ്പിക്കുന്നാണ്. കൊറ്ച്ച് ദൂരേണ് അപ്പൊ ആഴ് ലാ വരുള്ളൂ ആഹ് അപ്പക്കങ്ങനെ ആഴ്ചയില വര?
ആഹ് ഓല്ക്കങ്ങനെ പോരാ കയ്യൊള്ളു ല്ലെ. ആവുമ്പോ ആഴ്ച്ചേല് കിട്ടോ അല്ലെ മാസത്തിലോ?
ദർസിലാർഞ്ഞ കോളേജില് ഏ ടീ പഠിപ്പിക്കുന്ന അപ്പ ആഴ്ചയിലാണോ വെള് വ്യാഴാഴ്ച വൈകുന്നേരം വന്ന് വെ ശനിയാഴ്ച ശനിയാഴ്ച അവര് പോവും. ആഹ് അങ്ങനെയാണ്. അപ്പോ എന്നോട് കൊറച്ചൂസം നിക്കാൻ പറഞ്ഞ് അപ്പ വ്യാഴാഴ്ച ആഹ് വ്യാഴയ്ച ഞാനങ്ങ് പോവും. വ്യാഴായ്ച വരെ ഇവ്ടെ നിക്ക്ണം അളിയൻ വന്നാ ഞാനങ്ങ് പോവും, ആഹ്.
അപ്പോ ഇങ്ങളെ ഹസ്ബൻ്റിവിടെ നാട്ടിലില്ലേ?
നാട്ട് തന്നെയാണ്.
ആഹ്
മ് വിളിക്കുന്നുണ്ടങ്ങോട്ട് ചെല്ലാന് അപ്പോ രണ്ട്സ് സം കൂടെ നിക്കട്ടെ സ്വന്തം വീടൊച്ച് വാടകയ്ക്ക് നിക്കാണ് ഞമ്മള്.
ആഹ് അയ്ശരി. അവര് ഒറ്റക്ക് നിക്കുമ്പോ ഒരെടെങ്ങാറാല്ലേ?
ആഹ് ഒറ്റക്ക് നിക്കുമ്പോ അവ്ടെ ഞാൻ പിന്നാവോണ്ട് ഇവിടെയാ ഇണ്ടാവലധികം. താത്ത വിളിച്ചപ്പോ ഇങ്ങോട്ട് പോന്നതാ, ഒറ്റക്കിരു താത്ത ഒറ്റൊക്കവിടെ മക്കളും താത്തേം. അപ്പങ്ങനെ പേടിക്ക് വിളിച്ചപ്പോങ്ങനെ വന്നത. അപ്പോ വ്യാഴാഴ്ച ഇനിപ്പ അളിയൻ വരുമ്പോ അങ്ങ് പോവാന്ന് വിചാരിച്ച്. രണ്ടാള് ദർശി പഠിക്ക്ന്നാ. ആൺകുട്ടികള് രണ്ടാളും മൂത്തോര്, ആഹ് ഇല്ല. ആഹ് പിന്നെ ചെറിയ രണ്ട് കുട്ടികളാണ്, ഒന്ന്‌ ഒരാള് മൂന്നിലും ഒരാള് രണ്ട് വയസും.
ആഹ് അപ്പോ ഒറ്റക്കാമ്പോ ഒര് ബുദ്ധിമുട്ടാല്ലേ.
ആഹ് അപ്പ പേടിയായിട്ട് അങ്ങനെ വിളിച്ചതാണ്. അപ്പം വ്യാഴാഴ്ച അളിയൻ വെരും, അപ്പ ഞാൻ രാവിലെ അങ്ങ് പോവും, അളിയൻ വൈകുന്നേരത്തും. പിന്നെ ഞാൻ വിചാരിച്ച് ശനി ഞായറാഴ്ച പോമ്പത്തിന് ഞാൻ കൊറച്ചുസവിടെ നി ക്കണം വിചാരിക്കുന്നു, അനിയത്തിനോടറ്റാ വന്ന് നിക്കാൻ പറയണം അങ്ങോട്ട്, എന്നിട്ട് പൊർ ച്ചൂസം ഒരാഴ്ചെങ്കിലും അവിടെ നിന്നിട്ട് വരാന്ന് വിചാരിക്കുന്നു.
മ് മ്
മ്
ഉമ്മേ ഇപ്പേല്ലേ?
ആർക്ക്‌?
നിങ്ങക്ക്‌.
ആഹ് എനിക്ക് ഉമ്മേ ഉപ്പേണ്ട് ആഹ് ഉപ്പാക്ക് അങ്ങനെ ഏഹ് എന്താ പറയാ യാത്രയൊന്നും ചെയ്യാനാവില്ല, അപ്പം ഉപ്പാനെ വിട്ടിട്ട് ഉമ്മാക്ക് വെരാനും കഴിയൂല. അതുകൊണ്ടാണ് ഇല്ലേ ഉമ്മ വന്ന് ‌നിക്കും ഉപ്പാക്ക് ഉമ്മ തന്നെ വാ കാര്യത്തിനും പിന്നെ ഉപ്പാക്ക് വെല്യ സു സുഖോല്ല, അപ്പം പിന്നെ ഉമ്മാനങ്ങനെ നിർത്തിക്കൂടാല്ലോ ഉമ്മാക്ക് അല്ല ഉപ്പാക്ക് ഉമ്മ തന്നെ വാണം എന്ത് കാര്യത്തിനും. ഉമ്മ ഇല്ലങ്കി എപ്പോഴൊരു സമാധാനണ്ടാവുല്ല, അതുകൊണ്ട് പിന്നെ അങ്ങനെ ഉമ്മാനെടിയെ നിർത്തിക്കലില്ല. ഇങ്ങനെ ഒരു ദിവസത്തേക്കൊക്കെ എവിടെങ്കിലും അത്യാവിശ്യത്തിനൊക്കെ ഇണ്ടെങ്കിൽ പോവാന്നല്ലാണ്ട് അങ്ങനെ ഉ
പോരാനും കഴിയില്ലല്ലേ?
ആഹ് ഇല്ല അതുകൊണ്ട് ഉമ്മ വരൂല മറ്റേ ഉമ്മണ്ടെങ്കി പിന്നെ പേടിക്കാനില്ല, ഉമ്മ ഇവിടെ വന്ന് നിന്നോളുവായിരുന്നു, ഇവ്ട്ത്തെ വേ ന്റെ ഉമ്മേം ഇപ്പേം മരണപ്പെട്ടത, ഹസ്ബ അളിയന്റെ അത് കൊണ്ടാണ്.
ആഹ് അയ്ശെരി.
മ്
ഇവടെ കുട്ടികൾക്കൊറങ്ങിയെക്കൂലേ?
ആഹ് എല്ലാരു ഒറങ്ങി ഇനി ഞാനാ ഒറങ്ങാൻ ബാക്കിന്ന്‌ നല്ല ഒറ ക്കും വെരുന്നുണ്ട് പിന്ന ഒന്ന് മേലഴുകൊക്കെ ചെയ്യണം കൊറച്ച് പണിയിണ്ട് അത് കഴിഞ്ഞിട്ട് വേണം കെടക്കണങ്കിൽ.
ആഹ് ഇവിടാമ്പങ്ങൾ നേരം വൈകി ഏക്കൂല്ലേ?
ആഹ് ഇവിടന്ന് നേരം വൈകും ഇവിടന്നിങ്ങനെ ഫോണില് കളിച്ചിട്ടും പിന്നെ കുട്ടികളൊറങ്ങി കിട്ടണം. അതൊക്കെ കഴിയ്മ്പത്തേനും നേരം വൈകും ഞാൻ പിന്നെ അവിടെ ആകുമ്പ ഞങ്ങളറ്റക്കല്ലേള്ളു. അപ്പൊ ഒര് എട്ടര ക്കാവുമ്പതെന് മൂപ്പര് സ്കാരം കഴിഞ്ഞ് വന്നാല് എട്ടര എട്ടേമുക്കാലാവുമ്പ സ്കാര വേണ്ടി വരും നിസ്കാരം കഴിഞ്ഞ് വന്നാ പിന്നെ ഭക്ഷണം കഴിച്ച് ഒറ്റക്കെടപ്പം. പിന്നെ തിരിഞ്ഞും മറിഞ്ഞൊന്നുല്ല പിന്നെ റ്റക്കെടത്തൊറക്കോവാണ്. ഞാൻ ചെൽപ്പോ ഒറക്ക് വന്നില്ലെങ്കിലെങ്ങാനും തിരിഞ്ഞും മ ഫോണിലൊക്കെ കളിക്കുത്തിരിക്കും. ഇല്ലെങ്കില് ഫോണ് ഫോണ് നോക്കില്ലേ പിന്നെ ഒർക്ക് കിട്ടിയില്ല ഓണ്ട് ഞാൻ പിന്നെ ഫോണധികോ ഇത് സൈലന്റാക്കിട്ട് മൂലേലേക്ക് മാറ്റി വെക്കുന്ന കണ്ണൂർന്ന് കെടന്ന അങ്ങനേ തിരിഞ്ഞും മറിഞ്ഞും തിരി
സാധാരണ മ്മളൊറങ്ങണ ടൈമില് ഒറങ്ങാഞ്ഞാ പിന്നെ വേഗങ്ങോട്ട് ഒറക്കവരൂല.
അതെയതെ ഉം ചെലസ്തമേത്ത് വൈകുന്നേരൊക്കെ കെടന്നൊറങ്ങിപ്പോയിണ്ടെങ്കില് ഉം അതെ അവടെയാണങ്കി ഞാൻ നേരത്തെതന്നെ കെട ടുത്ത വർഷം ഇവടെയക്കെ വന്നാലാണ് പ്രശ്നം. ഉറക്ക് നേരം വെയ്കും ആ രാവി രാവിലെ എണീറ്റ ഒറ ത് തെളിയാൻ എന്നിട്ട രാവിലെ മേല്ലന്നെ ആരും കാണാണ്ട് പോയി വാതില അടച്ച് കിടന്നു ഇവിടെ പിന്നെ ആരും ഇല്ല ഇവിടെ രാവിലെ എണീച്ചാലും രാത്രി എണീച്ചാലോന്നും കുഴപ്പില്ല താത്താന്റെ പണി ചടംപടെന്ന് പറഞ്ഞു കഴിയും പത്ത് മണിയാകുമ്പോത്തിനും ഇത്താതെ ചായയും ചോറും ഒക്കെ കഴിഞ്ഞു കുളി കഴിഞ്ഞ് കെറിണ്ടാവും ഞാൻ ചെൽപോ ഒന്ന് മാറ്റിരിങ്ങി പുറത്തേക്ക് കീയുന്നെ ഉണ്ടാവുള്ളു
ന്നായിക്കോട്ടെ
ആഹ് എന്നാ ശരിയാ